ഹലോ ആ പറയുന്ന കേക്കാമോ
പ്പെ കേക്കുന്നുണ്ട്
ആ മുമ്പേ താൻ പറയുന്ന എനിക്ക് നല്ലതായിട്ട് കേക്കായിരുന്നു
അതെ എനിക്ക് തീരെ കേക്കണ്ടായിരുന്നില്ലേ റേഞ്ചിന്റെ ഇഷ്യൂ നല്ല ഉണ്ടല്ലോ ആ ആ ഇപ്പ മഴയില്ല അന്നലെ നല്ല മഴയായിരുന്നുു ഇന്നലെ മഴ കണ്ടപ്പോ വിചാരിച്ചു രാവിലെ നക്കാണ്ട് പെയ്യൊന്ന്
ഓ ഇന്ന് നല്ല മഴ ഞങ്ങക്ക് ഇന്ന് ഭയങ്കര മഴ ഇപ്പൊ ഒന്ന് തോന്നിരിക്കുന്നു രാവിലെ തൊട്ടേ ഭയങ്കരമായ മഴ ആ ഇനിയിപ്പോ ആറു മാസം മഴ വെയില വെയിലായപ്പ ശരി മഴ മതിയായിരുന്നുന്ന്
ആ പശുിക്കി മഴക്കാല ഇഷ്ട എല്ലാ മേൽക്കാലനെ ഇഷ്ടം ഈ ആ അത് ശരിയാണ് എന്നാലും നമുക്ക് ഫാനായിട്ടാ കുളിച്ചിട്ടൊക്കെ മാറ്റാ പ്രളയം കാര്യങ്ങളൊക്കെ വന്ന കഴിഞ്ഞാല് നല്ല ബുദ്ധിമുട്ടാ ആകൊ ഒരു ദുരന്ത ള്ളി
നിങ്ങക്ക് വെള്ളം കേറുന്ന രിയാണോ
പാടും പുഴയും
ഓ അയ്യോ ആണ അന്നേരം മഴ നിങ്ങള് കഴിഞ്ഞ പ്രളയത്തിലൊക്കെ വെള്ളം കയറിയായിരുന്നോ
ആ ഇപ്പൊ രണ്ട മൂന്ന് കൊല്ലംായിട്ട് വെള്ളം കയററുണ്ട് ഞങ്ങ പിന്നെ തറവാട് ഇവിടെ അടുത്താണ് കുറച്ച് കയറ്റത്തിലാണ് അവിടെ പോയി നൽക്ക ചെയ്യ ഫസ്റ്റ് ടൈമിലൊക്കെ വരുമ്പോഴേ വെള്ള അങ്ങനെ വരുമ്പോ നമുക്ക ഒരു അത്ഭുതം പോലെ